അറിയോ
ഹലോ
എവിടെയാണ്
പണിസ്ഥലത്താ അവൻ വർക്കിംഗ് വർക്കിംഗ്
കൊറ-
രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഖത്തറിന്ന് വിളിക്കും ക്കുംത്രേ
അ
അപ്പോ അത് കഴിഞ്ഞാ എത്തിക്കാം എന്തായി പിന്നെ അയാം ബാക്ക് ദ കാർ ഏ
ഇതും കഴിഞ്ഞിനയോ ഇങ്ങളാരാ ഷെയ്ക്ക് ഷെയ്ക്ക് അബ്ദുള്ള
അത് ആയി ഹയ് ഇതെന്താ തള്ളവെര- ഇതല്ലേ അബ്ദുള്ള ശെ- അതല്ലീ പിള്ളെര് കല്യാണത്തിന് കൈയ്യടിക്കൂലെ ഇതെന്താ അറിയോ തള്ള വെരളില്ലേ അല്ല അ ഷെയ്ക്ക് അബ്ദുള്ള എന്താല് ഇജ്ജ് ആ മീശമാധവൻ സിനിമ കണ്ട്ക്കണോ?
മ്
കോമടിണ്ട് ഒരു ജഗതി ന്നോട് ചോദിക്കുന്ന ചോദ്യം മാധവനോട് കളിക്കണ്ടാന്ന് മാധവൻ നല്ലൊരു പണിയരും പണ്ടേ മാമ്പഴ കളത്തിൽ വെച്ച് മാധവൻ ഇതേ മാര് പണിയന്ന് പോയതാ കുടുങ്ങിയിരുന്ന രണ്ടി പോയാലായി
ഹ് ഹ് ഹ്
എന്താലേ അല്ലെ പോണെഞ്ഞെന്ന് കാണ്ണം അന്നേ
കാണയ് ഞാൻ ഇജ്ജ് എവിടെ ഇണ്ടാവാ അവിടിണ്ടെങ്കി ഞാൻ പെരിന്തൽമണ്ണ വഴിക്ക് ഇണ്ടെങ്കിൽ ഞാൻ ആ വഴിക്ക് വരുമ്പോ വിളിച്ചോണ്ട്
അല്ലടാ ടു പോയിന്റ് വണ്ണിനോക്കെ നല്ല റേറ്റ് ഇണ്ടടാ ഹോം ടീയറ്റർ
വെറുതെ കായ് മെടക്കി സാധനം വാങ്ങുന്നേ
അനിയൻ്റെ റൂമിൽ
അനിയൻ ഇപ്പൊ എവിടെ പെങ്ങളെ വീട്ടിലാ അവിടെണ്
അവിടെ തീപ്പെട്ടി കമ്പനിലെ
ആ അല്ല അന്റ ഇതൊക്ക ള്ളായോ പെങ്ങള അവിടുത്ത വി ഷയങ്ങളൊക്കെ ലെവലായോ? ഇപ്പൊ എവിടെ താമസപ്പ ഇങ്ങളവടെ തന്നെ അതോ വേറെ? ആയോ
ആ അവരട്ത്ത് ഞങ്ങളെ വീട് വിറ്റ പൈസല്ല്യെ. അവര് പെരേ നോക്ണ്ടി അപ്പ എറങ്ങി പോന്നണ്ട് അങ്ങനെ നടന്നു.
ഉം ഉം
അങ്ങനെ സതീഷ് പിന്നെ പറക്കാൻ പോവാ മോനെ അതെ കമ്പനിക്കതെ ബ്രാൻഡ് ആൽ ഡ. ഇഞാ റാങ്ക് മാറി സതീഷിന്റെ അത് ഉള്ള പോസ്‌റ്റ് മാറി ടെക്നിഷ് സ്നറ്റകറിന ഇനി സതീഷിന്റെ കൊറെ കളികള് ബാ ക്കിയാ. ഇജ്ജൊന്നാലോയ്ച്ചോക്കാ അസിസ്റ്റന്റ് ആയിട്ടമ്മളെ ടെക്നീഷ്യന്മാരെ കൂടെ പോകുമ്പെ ഹെൽപ്പർ ആണ്. വലിയ വാല്യൂ ഇല്ല പക്ഷെ ഇഞ്യാൻ ടെക്നീഷ്യൻ ആയിട്ട് പോവുമ്പ്ളോ ഇഞ്ഞ് നമ്മളെ
ജി മൈനോ ഉം ഇനി നമ്മൾ പറയും ഓൽ കേക്ക
അതാണ്
ഒരുവൻ ഒരുവൻ പോയി
ഹ് ഹുംം കിട്ടില്ല ഞാൻ ചെയ്തപ്പോൾ വേഗത്തിൽ വേറൊരു കോമഡിയില്ലേ മഴവരാൻസധ്യതയുണ്ട് മഴയില്ലാ ഇന്നലെ കുട്ടനാട്ടിൽനിന്ന് വള്ളംകളി മാറ്റിവച്ചു ആലപ്പുഴ എടോ താനെന്തു പണിയാ കാണിച്ചേ ഒരാള് ലെഫ്‌റ്റ് സൈഡിലും പേപ്പറു വായിക്കുമ്പോളാണോ ബാക്ക് സൈഡ്ന്ന് വെളളമൊഴിക്കുന്നേ ഹും
വേണേൽ അപ്പറത്തു
സോറിസാർ ജീ പിന്നെ പറയാം മഴയില്ലാത്തതിനാൽ വള്ളംകളി മാറ്റിവച്ചു, ആലപ്പുഴ. എ.. എവിട താനെന്തായീ പിന്നേം പിന്നേം, ഞാനില്ല.. ഞാനില്ലാ ഹ ഹ ഹ അതല്ല താഴെ പണി ചെയ്തു സോപ്പുപൊടി തേക്കണേ, ഏത് സോപ്പാ സാർ, സാർജിവേണ്ടേ ലൈഫ്ബോയി, മെഡിമിക്സ്, അതിലൂടെയാതള്ളകേറിയതല്ലേ, ഇവിടെ പ്രായപൂർത്തിയായ പെണ്ണുങ്ങൾ... ആ ഞാ, ഞാനിന്ന് പ്രായപൂർത്തിയല്ല, ഷഷ്ടിപൂർത്തിയാ, എന്താല്ലേ
കോമഡിയാന്നാ
അത്‌ നീ എത്ര, എത്രകണ്ടാലും എത്ര കണ്ടാലും മടുക്കാത്ത പടാണ്. ഇപ്പോൾ അല്ലേ, ഇപ്പം കണ്ടാലും നമ്മളൊന്ന് നോക്കി നിൽക്കും.
അതുമല്ല, എടാ ഇജൊന്നാലോചിച്ച് നോക്ക് ആ പടം ശരിക്കും ജയസൂര്യന്റെ അല്ലസിനിമ അത് സത്യംപറഞ്ഞാൽ സലിംകുമാറിന്റേണ് സലിംകുമാറും കൊച്ചിൻ ഹനീഫയൊക്കെ മരി മരിച്ചഭിനയിച്ചൂന്നേ ആപടം കണ്ടിട്ട് ചിരിക്കാത്ത ഏതേലും ഒരാള്
ഏയ് അത് എപ്പം ആരു കണ്ടാലുമൊന്ന് നോക്കി നിൽക്കും
അതാണ് ഞാനതാ, ടി. വിയിൽ ജസ്റ്റൊന്ന് വന്ന്, ഞമ്മള് ജസ്റ്റ് ഒന്ന് കണ്ട്കഴിഞ്ഞാലൊന്ന് നോക്കൂലെ അവിടെത്ര ലൂസിഫർ വന്നാലും, എത്ര വലിയനല്ലപടം വന്നിട്ടും ഒരുകാര്യവുമില്ല.
മാറിനിക്കും. മാറിനിക്കും ഒരു കയ്യിലുള്ള അകലം
എങ്ങനെ?
ലൂസിഫറ്
അത്ശരിയാ. ലൂസിഫറും പുലിവാൽകല്യാണോം വെച്ച് കമ്പേറ് ചെയ്താ ഞാൻ പുലിവാൽകല്യാണത്തിനെ സപ്പോർട്ട് ചെയ്യും. കാരണം ഇങ്ങനത്തെ ഒര് പടം ഇഞ്ഞ് ബരൂലെടാ. ഒരിക്കലും വരൂല്ലത്
ഉം മ്മളെ ജോസഫ് വിജയ് കത്തിക്കേറീല്ലേ?
പിന്നെ, ഞങളെ ചെക്കൻ ന്ന് ന്ന് മാസല്ലെടാ. സി എം ആണിഞ് ഇനി ഈ മാസം ലാസ്റ്റണ് വരുന്നാ പറഞ്ഞേക്കണ് ചെക്കന്റെ ലാസ്റ്റ് പടം. അത്പിന്നെ ഒന്നാമത്തെ പ്രശ്നം, എടാ അതിന്റെ ഒന്നാമത്തെ പ്രശ്നം ന്താ പറയണേ അറിയോ? ഏഹ്? അല്ല ഈ പടം ലീക്കായി പോണെടാ ത്തെ ആൾക്കാർക്ക് കിട്ടീക്കുണുത്രേ അവസാനം വിജയ് എന്താ പറഞ്ഞെ? ഞാൻ കാരണം ഇത്രയും നഷ്ടം ഇണ്ടായോണ്ട് ഞാൻ ഇനി ഒര് പടത്തിലൂടെയും അഭിനയിക്കുംന്ന് പറഞ്ഞ്. അപ്പൊ ലിയോ ടു എന്തായാലും ഇണ്ടാവും. അത് പക്ഷെ ലിയോ ടു വന്നയിഞ്ഞാ മോ അടിച്ചങ്ങട് കേറും. എല്ലാ റെക്കോഡും തകർക്കും. കാരണെന്താ? അയാക്ക് കമലഹാസന് എത് ത്ര നടമ്മാരാ? അയിലെടേ വി വില്ലനായിട്ട് വരണത് ജ, സൂര്യയും. സൂര്യ സൂര്യനേം കൊല്ലാൻ പറ്റില്ല വിജയ്നേം കൊല്ലാൻ പറ്റില്ല. അപ്പൊ എന്താവും ഇവര്?
കൊന്നാ തമിഴ്നാട് കത്തിക്കും ല്ലേ?
പിന്നെ, വിജയ്നെ കൊന്നയിഞ്ഞാലും തമിഴ്നാട് കത്തും സൂര്യെനെ കൊന്നാലും കത് തും അപ്പൊ എന്താവുവോ ആവോ അത്.
വേണ്ട. അകത്തും നിക്കണ്ട പൊറത്തും നിക്കണ്ട. ആ വാതുക്കെ നിന്നോട്ടെ. പാ പാറാവിനൊരു കൂട്ടാവുവല്ലോ പറഞ്ഞ് മറ്റേ, അകത്തും നിർത്തണ്ട പൊറത്തും നിർത്തണ്ട. അകത്ത് നിർത്തിയാ നെലവിലൊരു കുറ്റോ അവൻ ചെയ്തിട്ടില്ല. ഏഹ്? പിന്നെ പൊറത് ത്ത് നിർ
എട ഞാൻ സത്യം പറയടാ, വിജയ്ന്റെ ആ സിനിമ ഇല്ലേ? ലിയോ സിനിമ. അത് ഞാൻ ക കെടന്നാ കാണ്ന്നെ പക്ഷെ ആ കത ഇഞ്ഞെ ന്നിങ്ങനെ കാളിപ്പോയി കാരണത്രയും കാലം കാണാത്തൊരു വിജയിനെ ഞാൻ ന്ന് കണ്ടെ എന്ത ചെങ്ങായ്‌ ങ്ങനൊക്കൊരാൾ വീഡിയോ യ്യോ ഞ്ഞാവ്ട്ന്ന് ഒരുറാവ്ശ്യം എടാ ഞാൻ വര്ന്നെന് മൂന്നോസം മുന്നേ പടം റിലീസ് രി അപ്പെല്ലാരും പറഞ്ഞുനാട്ടിപ്പോയി കാണെടാ അപ്പൊ ഞാൻ പർഞ്ഞേ ഞാൻ വല്ല്യ ആരാധകന ഏഹ്
നാട്ട്ല് നാട്ടിൽവന്ന്ട്ട് പി പിന്നെണ് അനക് ആക്‌സിഡന്റ് ആയതപ്പൊ
ആഹ് അവ്ട്ന്നൊക്കെ ആക്‌സിഡന്റ് ആയ ഓര് വിടെന്നെ ഫുള്ള് റെഡിയാക്കാഞ്ഞ അവ്ടെ വിടോ
ചൊറണ്ടായിര്ന്നു ലേ
ആഹ് അല്ല ഇഞ്ഞി വേറെ ആർടെ മൂന്ന് ലശ് അവിടെ ഉണ്ട് അത്രേ ഞാൻ അവിടെ ചെന്നാലേ കൈയിൽ തരുള്ളൂ എന്ന പറയണേ ഓര് വീട്ടത്തെ പ്രശ്നം ഖത്തറിലെ ഓര് പറഞ്ഞു ഈ വീട്ടിക്ക് വരണില്ല എന്നു ന്റെ കയ്യില് നേരിട്ട് തരാന്ന് അപ്പൊ ഞാൻ എന്താ ആ നമ്മള ഇറക്കി കഴിഞ്ഞ വീട് കുട്ടപ്പനായല്ലോ
അത് പിന്നെ വേറൊന്ന് പ്പ ചെലവാക്ക് ണ്ട്
അതാണ് അത് ന്നറിഞ്ഞ അത് വീടിനായിട്ട് മാറ്റിക്ക്ണ് കാരണം ഞമ്മള് കേറി കെടക്കണ പേരല്ലേ അത്യാവശ്യം അത് ഒരാള് പൊറത്ത്ന്ന് വന്നാലും അത് കൊയപ്പല്ല നല്ല രസണ്ട് അങ്ങനെ പറിയണ്ടെ
ഞ് നല്ലോൽത്തന്നെ ണ്ടാക്കിക്കോ പെ പെണ്ണാലി
ആദ്യത്തെ സലം അല്ല ജാതി സ്ഥലത്താന്ന് പർഞ്ഞല്ലെ ഇ അന്റ അച്ഛൻ മരിച്ച സമയത്ത്
ച്ച സ്ഥലം ഞാൻ കണ്ടിട്ടില്ല ഞാൻ അന്ന് വന്നിട്ടില്ല
ശെടാ
ക്ക് അന്റെ വീടറീല അന്ന് ആ ഇൻക്കു അറിയാ പറിണെട്ടീനു അന്ന്
ഞാ ന്താ ആലോയ്ക്ക്ണെ റിയൊ ആ കൊക്കന്റെ സൈഡ് കൊട്ത്തിട്ട് ഞ് ബടെ അല്ലെ മേലാറ്റൂർ ഭാഗോ ആടോടേം നോക്ക്യാലോ ന്ന്ള്ളെ
ഔടെ സ്ഥലം കൊട് ട്ത്തിട്ടില്ലപ്പോ
അത്കൊടുത്തേ
ആ
അല്ല മേലാറ്റൂര് സ്ഥലത്തിന് നല്ല വെല ടാറോഡ് സൈഡായോണ്ട്
മേലാറ്റൂര് ഭാഗത്തൊക്കെ അത്യാവശ്യം റേറ്റ് ണ്ടാവും
മ് അല്ലടാ ടൗൺ ഏരിയാവുമ്പോ കൂടോ അ അല്ല നമ്മക്ക് അത്യാവശ്യം കുറച്ച് ഉള്ളായാലും മേണ്ടില്ല്യാ കുറഞ്ഞോ ട്ടേ
ആ ഉള്ള്ത്തേക്കാക്കിയ മതിയല്ലോ
അല്ല അന്റെ പെര ഔടാണ് ആ വാത്ത് അന്റെ പെരന്റെ ഔടെ ഏ അങ്ങനെ ഉയരം കൂടുന്തോറും ചായന്റെ സ്വാദ് കൂടും
ത്താ മതിയല്ലേ
ആ റ്റെടാ അതേമാതിരി മലയാളം സിനിമയി ല് അമ്മളാരും ശ്രദ്ധിക്കാതെ വിട്ടു പോയഒരാള്ണ്ട് കോമഡിന്റെ മ്മളെ മാമുക്കോയ.
ആഹു
ന്റെടാ അയാളെ ബാലുസ്നാ കള്ള നായിന്റെ മോനെ ആ വിളി എന്റെ മോനെ വേറാളെക്കൊണ്ട് കയ്യോ അഹ്
അയിലാറെ നല്ലെ പിന്നേ നമ്മക്ക് ബിരിയ കോഴി ബിരിയാണിമാണെന്ന് നമ്മക്ക് കോഴി
ഏഹ് ഇല്ല ഒട്ടകാ ബെസ്റ്റ്. ഒട്ട അങ്ങനെല്ല ഒട്ടകത്തെ പറയര്ത് ഒട്ടക ട്ടെ പർഞ്ഞാ പത്തിനുള്ളി അടിക്ക്ണ സാറാ മരുഭൂമിത്തെ നെയമം കേട്ടില്ലേ നമ്മള് ഇ ന്ത്യൻ ദേശീയ പക്ഷി ഒട്ടകപക്ഷി ആഹ്
അ ലെ ഇതെക്കെ യൌട്
അതെ അതൊക്കെ അതൊക്കെ ഏറെ കുറേ ഓലന്നെ കയ്യിന്ന് ട്ന്നതാണെ
ശെയ് എങ്ങനെടാ എട കോമഡിപ്പൊ ഞാനും പറയും പക്ഷേ നമ്മളെക്കൊണ്ട് അങ്ങനെ കയ്യ്ണില്ല
ടാ അതാ അതാണ് ഓല് അതാണ് ഓല് അതാണ് ഓല് അ കോമഡികളൊക്കെ ഏറെക്കുറെ പിന്നെ അയിലിപ്പോ നമ്മളെ ഇയാൾ ഇണ്ടല്ലോ മറ്റെ എന്താപ്പാ മിസ്റ്റർ പോഞ്ഞിക്കര
ആഹ് പോഞ്ഞിക്കര ആഹ്
അയാൾ ആഹ് പിന്നെ ഏറെ കുറെ കോമഡി കള് ഇപ്പൊ മൂപ്പരെ കയ്യ്ന്ന് ഇട്ത്തെർക്കിയത
എന്തല്ലേ അവിടം മസിൽ പിടിച്ച പോഞ്ഞിക്കര ആയി ഇല്ല മസാല പിടിച്ച പോഞ്ഞിക്കര മസിൽ പിടിച്ചിട്ട് ഇളക്കണേ എടോ മസിൽ പിടിച് മസിൽ പിടിച്ചത് ഒന്നും അല്ല മസാല പിടി റ്റോന്ന ചോദിച്ചേ ആഹ് കിന്ഡർ തിരിച്ചു വെച്ചാ ആഹ് ഹ അയ്യൊ എന്താല്ലേ ഒര എട പക്ഷെ ഒര് കാര്യണ്ട് ഇ മൊഹലാല് മമ്മു ദിലീപും അഞ്ജുലേശം ഇപ്പൊ ഇവരൊക്കെ ഹിറ്റായി വരാൻ കാരണം എന്താ എല്ലരും പോലെ ഈ സാധരേണകാര് കോമഡി ഇറക്ക് ഇതാ ആ പടത്തിന്മേൽ കേറി വര്ണ് അവസാനം ഞാൻ ആലോയി ക്കിന് എന്തായി ഈ കോമഡി നടത്തിയ ആൾക്കാർക്ക് ഒന്നും വേല ഇല്ലേ
ഇല്ലേ വെലണ്ട് പക്ഷെ ആരും ഓലെ അംഗീകരി ക്കൂല ഓലെ അംഗീകരിക്കണന്നുണ്ടെങ്കിൽ ഓലെ അതെലെ ഓലെ അംഗീകരിക്കും
പിന്നെ അതെല് അങ്ങനെ വന്ന ആളാണ് മണി പക്ഷെ മണി കേറിവന്നതാ
ഒ ഒരു മിനിറ്റ് ട്ടോ ഒന്ന് കൂടി കട്ട്‌ ചെയ്ത് അടിച്ചാ കട്ട്‌ ചെയ്ത്ണ്ട് ഇപ്പ അടിച്ച ടിച്ച അവടെതന്നെ നിന്നോ പോണ്ട